ഓ
എന്നാ എടുക്കുവായിരുന്നു
ആഹ് ഇവിടെ ഇണ്ടായിരുന്നു ഇവിടെന്ന് വെറുതെ ഇങ്ങനെ ഇരിക്ക രാവിലെ തന്നെ വീട്ടിൽ ആരുല്ല മ മക്കളൊക്കെ വിര്ന്ന് പോയിക്ക അപ്പ ഇങ്ങനെ വെറുത പണിയൊന്നും ഇല്ലാതെവിടെങ്ങനെ ഇരിക്ക.
ആണോ പണിയെല്ലാം കഴിഞ്ഞോ പണി ഇല്ലായിരിക്കുവോണ്ട്
പണി എന്താപ്പ പണി കൈ വേഗം എടുത്താ കഴിയണതല്ലേ. രാവിലെ ഒന് കൊറച്ച്. കുറച്ച് നേരൊക്കൊന്ന് ചായ കുടി ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരൊക്കൊന്ന് മൊബൈലൊക്കന്ന് ഇട്ത്തോക്കും. പിന്നെയാണ് പണിയൊക്കെ തൊടങ്ങ സ്കൂള് തൊറക്കോളൂ സ്കൂള് തുറന്നിട്ടുണ്ടെങ്കി. അതിനൊന്നും കൂടൂലല്ലോ.
ആഹ് സ്കൂള് തുറന്നാ ഇപ്പൊ ഇതൊന്നും നടക്കല്ല ഒരു പത്ത് മണിയാകാതെ നമുക്ക് ഫോൺ തൊടാൻ പറ്റിയാലാ.
പറ്റില്ല അപ്പ രണ്ട് ഒരുസം കൂടില്ലേ നാള ആ നാളല്ല സ്കൂള് തുറക്ക.
നാളെ കഴിഞ്ഞ് ആ തിങ്കളാഴ്ച ആ നാളെ ഞായറാഴ്ചയാണല്ലോ അല്ലേ.
നാള ഞായറാഴ്ച മറ്റന്നാള് സ്കൂൾ തുറക്കും.
ആഹ് മറ്റന്നാള് സ്കൂൾ തുറക്കും ശെരിയാ അങ്ങനെയണ്ട് മഴയൊക്കെ ഉണ്ടോ.
മഴ ഇന്നലെ രാത്രി ഇങ്ങനെ ചാറിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് പിന്നെ വൈകുന്നേരം. ചെറുതായിട്ട് മിനിയാന്നുണ്ടായിരുന്നു മഴ.
ആഹ് ആ ആഹ്.
രാവിലെ തന്നെ പെരുന്നാളിന്റ ദിവസം പെരുന്നാളിന്റ രാവിലെ തന്നെ നല്ല മഴ ഇനി.
ആണോ വിടെന്നും പെരുന്നാളിന്റെ അന്ന് മഴ പെയ്തില്ല അങ്ങനെ രാവിലെ ഒന്നും പെയ്തില്ല. ഉച്ചയ്ക്ക്യതെ
ഏഴ് മണി മുതൽ എട്ട് മണിവരെ നല്ല മഴ ഞങ്ങളൊക്കെ വിചാരിച്ച് മഴക്കാലം തുടങ്ങി പിന്നെന്താ എട്ട് മണി കഴിഞ്ഞരിച്ച നല്ല വെയില ആഹ് എട്ട് മണി വരെ നിസ്കാരിക്കുന്ന സമയയപ്പത്ത മഴ പോയി
ആഹ് ഇവിടെയൊക്കെ നിസ്കാരം ഏഴ് മണിക്കാം അവിടെ പെരന്നാൾ നസ്കാരം എട്ട് മണിക്കാണോ ആഹ് ഇവിടെ നമ്മുടെ അടുത്തും ഒരു പള്ളിയിൽ ഏഴ് മണിക്ക് മറ്റേ പള്ളി ഏഴരക്ക ആഹ് ഓരോ സമയ സ്ഥലത്ത് ഓരോ സമയത്താണല്ലോ അല്ലേ ആഹ് ഉണ്ടായിരിക്കും
ഇവിടെ
ആഹ് മഴയാവാൻ പാട ഇവിടെ പിന്നെ ആഹ് ഇവിടെങ്ങനെ രാവിലെ പെയ്തില്ല പെരുന്നാൾ ഉച്ചയപ്പം ചെറുതായിട്ടൊന്ന് ചാറിപ്പോയതേ ഉള്ളു ഇന്നലെ പഴയ ഉണ്ടായിന്ന
ഇവിടെ നല്ല വെയിലേന്നു
ആഹ് ഉച്ചയ്ക്ക് മഴയായിരുന്നു ബി
നല്ല നല്ല അടിപൊളി വെയിലെനി ഇവിടെ വച്ചക്ക് പുറത്ത്റങ്ങാൻ കയ്യ രാവിലെ നല്ല മഴ പിന്നെ ഇന്നലെയാണ് ഇപ്പൊ ആ മഴ രാവിലെ ഒരു വൈകുന്നേരം ഒന്നും ഇങ്ങനെ ചാറ്റൽ മഴ ആഴ്തിട്ട് അങ്ങനെ പോയി പിന്നെ രാത്രി ഒരു പത്ത മണിക്കായതിനു ശേഷം പത്ത മണിക്കായു ശേഷം ഇങ്ങനെ ചാറ്റലമായട്ട് അങ്ങനെ പോയില്ല അ അധിക
ഇല്ല പെയ്തില്ല ആഹ് എന്നാൽ ഇവിടെ അത്യാവശ്യം നല്ല മഴ പെയ്ത്
തുലേ എന്നപ്പോ വെയില തന്നെണ്
ഞാൻരു ഉച്ചവരെക്കെയിൽ നൽക്കുവണ നമക്ക് തുണിയും ഉണങ്ങും ഉച്ച കഴിഞ് വെയ്തോട്ടെ
അതിനന ഉച്ചക്കെ വ്തിട്ട് കുഴപ്പില്ലെച്ചാ ഹോളൊക്കെ ഇങ്ങനെ വെയിലർച്ച കിട്ടിയാല് തന്നെ പക്ഷേ നാളെ മറ്റന്നാളെ മുതലൊക്കെ തുടങ്ങുവല്ലോ മഴ
ആഹ് ഇനി മഴയാണല്ലോ സ്കൂള് തുറക്കുമ്പോക്കെ ആഹ് സ്കൂളൊക്കെ തുറക്കുമ്പോ ഇനി മഴയാണല്ലോ
മഴയാണ് സ്കൂള് ബാഗ് ബുക്കൊക്കെ വാങ്ങിയ എല്ലാതും വാങ്ങിയോ കൊട
ഒന്നും വാങ്ങിച്ചിട്ടില്ല എല്ലാം കിടക്ക മേടിക്ക ഇന്നങ്ങനെ ഒന്ന് പോയാലോ നിങ്ങനെ ആലോക്ക ക്കേര്ന്നൊ
കറിവെക്കേര്ന്ന് ലേ?
എറങ്ങാൻ പറ്റില്ല ഇത് വരെ. എടുത്താ മേടിച്ച അടെ എല്ലാം
ആഹ് വടൊക്കെ മേടിച്ചു. ഞ്ഞ് കുടെക്കെ വാങ്ങാണ്ട്. കൊട
ആഹ് ബസ്സിനല്ലെ പിള്ളേര് വന്നപ്പോ കൊട വേണോ?
അത് ബസ്സിനാണ്ന്നാലും കുടക്കെ ഓല്ക്ക് ബാത്റൂമിലൊക്കെ പോണങ്കില്
ആഹ് ആഹ് ആഹ് അയ്ക്കോട്ടെ പ്പം കൊടെ അങ്ങനെ ആഹ് ഇത് അകത്തന്നെ ബാത്റൂമൊക്കെ സ്കൂള്ള്
ആഹ് അകത്തായ സുഖാ. ത് പൊർത്തല്ലേ. അമ്മളെ ഗവൺമെന്റ് സ്കൂള് എൽ പി സ്ക്കൂള്.
മെന്റാല്ലേ. ആഹ് ഇത് പിന്നെ അങ്ങനെ കൊടേടെ അങ്ങനെ ആവശ്യം വര്ന്ന്. നമുക്ക് വീട്ന്റെ ഫ്രണ്ടീന്ന് നമ്മള് കൊട കയറ്റി വിടും. പിന്നെ കറക്റ്റ് സ്കൂൾന്റെ വരാന്ത കൊണ്ട് നിർത്തും. പിന്നെ പിന്നെ നടക്കുന്നില്ലല്ലോ. പിന്നെ ബാത്റൂമൊക്കെ അകത്ത ന്നെ സൗകര്യം എല്ലാം അകത്ത തന്നെയാ ആഹ് മദ്രസ ബുധനാഴ്ച തുറക്കും. മൂന്നാം തിയതി. ആഹ് ഇത് ആഹ് ഇത് മദ്രസേല് പോവും. മൂന്നാം തീയതി മദ്രസൊർ ക്കൊല്ലോ. അന്നേരം മ്മള് വീട്ടി ഏതോലും കൊട ഉം മദ്രസ അട്ത്താണോ?
ആഹ് അതട്ത്താ ന്നാലും ആഹ് ബുധനാഴ്ച്ചേണ് തൊർക്കുന്നേ
ആഹ്
പ്പൊ കൊട അത്യാവശ്യാണ് ആഹ് ബാഗ് ഒക്കെ വേടിച്ചു. ബാഗ്, പുസ്തകം പിന്നെ സ്കൂൾന്ന് കിട്ടുവല്ലോ നോട്ട് ബുക്കൊക്കെ വാ ക്കാ വാണിക്കാൻണ്ട്.
ആഹ് ക്ക് ന്ന് വേടിക്കണോന്ന് ഒറപ്പ് ന്ന്
ആഹ് ഒക്കെ വാങ്ങ് ഒര് ദിവസങ്ങട്ട് പൊന്ത. ത്‌പോലെ ങ്ങള് പർഞ്ഞ പോലെ ഇന്ന് പോകണംന്നങ്ങനെ വിചാരിച്ചിരിക്കാണ്.
ആഹ് ഇന്നിപ്പെറങ്ങിയാലേ നടക്കോളൂ.
എറങ്ങിയാലേ നട കൊള്ളൂ
ടെയ്ലിയൊക്കെ ഒണ്ടേ കൊഴപ്പല്ല. മഴയാണെ നമുക്ക് എറങ്ങാനും ഈ പർഞ്ഞ പോലെ മടി വരും.
അതാണേ. മഴ വണ്ടിയൊക്കെ കിട്ടുന്ന സ്ഥലാണോ നിങ്ങള് മുന്ന് ക്കൂ വീട്ൻ്റെ മുന്നത്ത് മുറ്റത്ത്?
പ്പഴുണ്ട്. നമുക്ക് നടന്ന് പോവാൻ ള്ളെ ദൂരൊള്ളു
നടന്ന് പോവാൻള്ള ദൂരേള്ളു ലെ.
ക്ക് പോണൊങ്കി നടക്കാൻള്ള ദൂരോള്ളൂ. പിന്നെ വണ്ടി കിട്ടും നമുക്ക് വടെ വണ്ടി ആഹ് വണ്ടി ഉണ്ട് താനും. വീട്ടി വണ്ടി ഉണ്ട്. പിന്നെ അമക്ക് നടക്കാൻള്ളെ ദൂരേ ഒള്ളു. ആഹ് വന്‍ അല്ല വണ്ടി ഓ ഓടിക്കുവോന്ന് ചോയിച്ചെങ്കില് ഞാൻപ്പൊ എട്ക്കേല. ആഹ് വണ്ടി ചെറിയ ബയ ബൈക്കൊ ആറ്റീവ ഓടിക്കും.
ആക്ടീവ ഓടിക്കൂലെ
ആഹ് ആക്ടീവ ഓടിക്കും.
പ്പ എല്ലാരും ഓടിക്ക പഠിച്ചീണല്ലല്ലേ ആ സംഭവം
എല്ലാരും പഠിച്ച്. ഞാനും പോയി പഠിച്ചതാ
ആഹ്
എനിക്ക് ആക്ടീവ ഇല്യ. ഇവടെ ബൈക്കാ ഒള്ളത്. ആക്ടീവ ഇല്ല. എട്ക്കണോന്നൊക്കെ ഓര്‍ത്തോണ്ടിരി ഉം. ബൈക്ക് ഓടിക്കല. ആക്ടീവ ഓടിക്കും
ഓടിക്കൂലെ. ബൈക്ക് ഹസ്ബെൻഡിൻ്റെ ആയിരിക്കുലെ.
ഹസ്ബെൻ്റിൻ്റെ ബൈക്കുണ്ട് ആഹ് ഹസ്ബെൻ ൻ്റിന് ബൈക്കൂണ്ട്, കാറൂണ്ട്. ഹസ്ബന്റിന് പെയിന്റിങ്, പെയിന്റിങ്, പെയിന്റിങ്ങിന്റെ കോൺട്രാക്ട് പണിയാ. ആ ഹ്
കോൺട്രാക്ട് കോൺട്രാക്ട് ട്ക്കലാ
ആഹ് കോട്രാക്റ്റ്‌ പിടിക്കുവ അങ്ങനെ എന്നിട്ട് പണിക്കാരെ കൊണ്ട് പണിക്ക് പണിയുകയും ചെയ്യും കേട്ടോ പണിയുകയും ചെയ്യും പണിക്കാരെ കൊണ്ട്‌ പോവുകയും ചെയ്യും പത്ത് പന്ത്രണ്ട് പണിക്കാരുണ്ട് ഏഹ് ആഹ് ആഹ് ആഹ് അത് തന്നെ അത് തന്നെ നമ്മുടെ കീഴിൽ അഞ്ചഞ്ചെട്ട് പത്ത് പിള്ളേരുണ്ട് മൂത്തവൻ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു ഇളയവൻ നാലില്
ആഹ് അതുതന്നെ അങ്ങനെയാണോ
ആഹ് അങ്ങനെ മൂത്തവനിക്കിനി അഡ്മിഷൻ ആകണം കൊടുത്തിട്ടുണ്ട് എല്ലാം പ്ലസ് വണ്ണിലല്ലേ ഇനി കൊടുത്തിട്ടുണ്ട് ആഹ് ഇനി പ്ലസ് വണ്ണില് പത്താം ക്ലാസ് കഴിഞ്ഞ് ഇനി പ്ലസ് വണ്ണില് ഉം കൊടുത്തിട്ടുണ്ട്
എവിടെ പത്താം ക്ലാസ് ആഹ് എസ് എല്‍ സി നല്ല മാർക്ക് ഒക്കെ ഉണ്ടായിരിക്കു അല്ലേ എസ് എസ് എൽ സിക്ക് തൊണ്ണൂറ് ശതമാനം ആഹ് തൊണ്ണൂറ് ശതമാനം അപ്പൊ കിട്ടും
തൊണ്ണൂറ് ശതമാനം മാർക്കുണ്ട്
അത് കിട്ട ഇപ്പ്രാവശ്യ ഇനി
ഏഹ്
ഇപ്പ്രാവശ്യനി വല്ലാതെ എ പ്ലസ് ഒന്നും ആർക്കും അല്ലാതെ
ആഹ് ഈ പ്രാവശ്യം അതാ അഞ്ച് ഏ പ്ലസ് ഒള്ളു
അഞ്ച് ഏപ്ലസ് ഉണ്ടായാലും തൊണ്ണൂറ് ശതമാനം ആവുല്ലോ മറ്റത് ഏ ഉണ്ടോ
ആഹ്‌ ബാക്കി ഏയ
ആഹ് അപ്പ തൊണ്ണൂറ് ശതമാനത്തോളം ആയില്ലേ
ആഹ് ഉണ്ട് തൊണ്ണൂറ് ശതമാനം മാർക്കുണ്ട് പക്ഷെ ഇവന് ആറ് ഏഴ് ഏ പ്ലസ് ഒക്കെ പ്രതീക്ഷിച്ചയായിരുന്നു പക്ഷെ കിട്ടില്ല അഞ്ചെണ്ണം കിട്ടി അഞ്ചണ്ണേ കിട്ടിയിട്ടുള്ളു
ആഹ് അഞ്ചണ്ണം എന്നാലും അഞ്ചണ്ണം ഇപ്രാവശ്യം കിട്ടിയില്ലേ ഇപ്പൊ ഇപ്രാവശ്യ ഒക്കെ ഭയങ്കര മാർക്ക് കിട്ടണെങ്കിൽ നല്ല പണിയ എന്നൊക്കെ പറഞ്ഞിട്ടു -
പക്ഷേ നല്ല പഠിച്ചതാ ഒത്തിരി കഷ്ടപ്പെട്ട് ഒറക്കൊഴിഞ്ഞിരുന്ന് പഠിച്ചതാ ഇതിപ്പോ ഒരു ഫുൾ എ പ്ലസ്ഒക്കെ പ്രതീക്ഷി ആഹ് ഇല്ല ഇല്ല അങ്ങനെ ഗ്രേസ് മാർക്കും ഒന്നും ഇല്ലല്ലോ? ഇപ്പൊ ട്യൂഷന് പോലും ഇവൻ പോയിട്ടില്ല ആഹ് ഒന്നും ഇല്ല പരീക്ഷയുടെ കൊസ്റ്റ്യൻപേപ്പർ ഒക്കെ മാറിപ്പോയിന്ന് വേറെ സിലബസ് ഒക്കെ മാറി ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നല്ല പ്രതീക്ഷയരുന്നു ഫുള്ള് എപ്ലസ് ഒക്കെ എങ്ങനെലുംക്കെ മേടിക്കാൻ പറ്റുന്ന ചെറുക്കനായി നല്ലോ പഠിക്കുന്നവനായിരുന്നു. പക്ഷെ കഷ്ടപ്പെടുകയും ചെയ്തു പക്ഷെ എന്താണ സങ്കടം ഉണ്ട് താനും അതങ്ങ് സാരമില്ല.
ശതമാനത്തോളം കിട്ടീല്ലേ? കാരണം അതിന് ഇപ്രാവശ്യം നല്ല സ നല്ല വേല്യയുണ്ട് വേല്യ ഉണ്ടാവും കാരണം പക്ഷേ ഏത് കുട്ടിൾക്കും അധികൊന്നും എപ്ലസ്സ് കിട്ടിയിട്ടില്ല
ആഹ് ഇല്ല ഇല്ല ഇല്ല ഇതും നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാ കിട്ട കിട്ടിയതാണ് നല്ല പഠിച്ചിട്ടാ കിട്ടിയത് അത്രയും കഷ്ടപ്പെട്ട് ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിച്ചതാ ഉം പിന്നെ
പിന്നെ എന്താന്നറിയൊ ഈ മൊബൈല് ഉള്ളത് കൊണ്ട് കുട്ടികൾക്കൊക്കെ മാർക്ക് കൊറയാനും സാധ്യതുണ്ട് എത്ര പഠിക്കണ കുട്ടികളായിട്ടുണ്ടെങ്കില് ഓര്ആ മൊബൈലുമൊക്കെ അങ്ങോ പോവണേ എന്തെങ്കിലുംക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുയാണ്.
ആഹ് ഇത് ലാസ്റ്റ് ഞങ്ങള് പറഞ്ഞ പത്താം ക്ലാസിൽ നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ ഐഫോ മേടിച്ച് തരാന്ന് പറഞ്ഞറിയതെ ഒന്ന് പറഞ്ഞും പോയി റിസൾട്ട് വരുന്നതിന് മുമ്പേ പറഞ്ഞു മേടിച്ച് കൊടുത്ത് റിസൾട്ട് വരുന്നേന് ഒരാഴ്ച മുമ്പേ ആഹ് അത് കിടക്കുവായിരുന്നു. പറഞ ആ അതെതെ അതെ എന്നിട്ട് മേടിച്ചടുത്ത് ഇ എം ഐ ആയിട്ട് ഇരുപത്തയ്യായിം ര അമ്പതിനായിരം രൂപ ആയി ഇപ്പൊ വന്നേ അങ്ങനെ എടുത്തു കൊടുത്ത അ ഹലോ ഹലോ റൈഞ്ച് പോവുന്നെയാൻ തോന്നുന്നു. ഹലോ കേക്കാവോ?